ഹെലോ
ആഹ്
പണിയൊക്കെ കഴിഞ് ഫ്രീ ആയിട്ടിരിക്കുവായിന്നൊ
ആഹ്, ഫ്രീ ആയ്ര്ന്ന്, മഴല്ലേ അത് കാരണം ഉം
മഴയെ കാരണം
ഉം ഉം ഉം ആഹ് ഫുഡൊക്കെ കഴിച്ചു.
രാവിലെ കഴിക്ക്യോ?
ആ രാവിലെ കൊച്ചിന് സ്കൂളി പോണേ, അപ്പൊ അത് കാരണം രാവിലെ എല്ലാ റെഡി ആകും. ഇന്ന് രാവിലെ അടയ ഉണ്ടാക്കിയെ ഞങ്ങള്.
ആഹ്.
അടിയുണ്ടാക്കി എന്തോ പഞ്ച ശർക്കര ഒക്കെ വെച്ച്ള്ള.
ആഹ് എലയടയാ?
എല്ല എല്ല അല്ല വാഴ എലേലൊണ്ടാക്കി ഉം ഞാൻ കഴിച്ച് രാവിലെ. ആഹാ രാവിലെ എന്നാ കഴിച്ച്?
ഞാൻന്നപ്പം ആരുന്നാ കഴിച്ചെ അപ്പവും കെഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കിയേ ആഹ് അതായിര്
ആഹ്
പണിയൊക്കെ തീർന്നിട്ടിങ്ങനെ ഇരിക്കായിരുന്നു ഒരു ചായ കുടിച്ചേക്കാന്നോർത്ത്
ആഹ് ഹാ ഹാ ഇരിക്ക ഉം. മഴയുണ്ടോ?
മഴ മഴയുണ്ട് അപ്പൊ മഴയുള്ള കൊണ്ട് എടക്ക് ഒരു ചായ കുടിക്കുന്ന ഒരു സന്തോഷല്ലേ
ആ ഹ ഹ ഹഉം
ച്ചിരി കൂടുതല് കുടിക്കുന്ന ആളാണേ അതുകൊണ്ടാണേ ന്താന്ന് വെച്ചാല് ഫുഡൊന്നും കഴിച്ചില്ലേലും കൊഴപ്പ ഇല്ല. എടയ്ക്കാരു ചായ കുടിച്ച ഒരു സന്തോഷാ അതെ പ്പൊ രണ്ട് മൂന്ന് ചായൊക്കെ ഒരോസം അ കുടിക്കും നല്ലതല്ല ന്നാലും അ കുടിക്കും എല്ലാരും എപ്പഴും മഴ ഓറിങ്ങനെ ചായ കുടിക്കുന്ന
ചാ ചായ ച്ചല്ല ഒരു ചായയൊക്കെ കുടിക്കാവുള്ള്
ആഹ് ഒരു ചായ അതെ ഒരു ചായ തന്നെ കൂടുതലാ അന്നാലും മഴയൊക്കാമ്പഴേ
ആഹ് മഴ ആയതുകൊണ്ട് അ ഞങ്ങക്കിവിടെ രാവിലെ മുതല് കരണ്ട്ല്ല. അപ്പം ശേ പാവയ് ക്കെ ഉണ്ടതരിഞ്ഞ് വെച്ച് തിയ്യൽ വെക്കാന്ന് വെച്ചപ്പള്ത്തേക്കും ഒരു രക്ഷയില്ല കറണ്ട്തുവരെ വന്ന് രാവിലെ എങ്ങണ്ട് എന്തോ?
ച്ച് വയ്ക്കാനാണോ?
ആഹ് വറുത്തരച്ച് തീയല് വെക്കുകേലെ
അതെങ്ങനെയാണ് നിങ്ങള് വെക്കുന്ന പാവക്കാ തിയല്?
ഞങ്ങള് വെക്കുന്നത് തേങ്ങായും മുളകും മല്ലിയും എല്ലാം കൂടെ വറുത്തിട്ട്
പൊടി വറക്കോ അതോ മല്ലി മുളകും ആ അം നേരിട്ട് വറക്കോ?
മല്ലിയുണ്ട് അ മല്ലിപ്പൊടിയുണ്ട് മല്ലി വീടു അ ഇടാതാണെങ്കില് തേങ്ങ തന്നെ വറുത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് അത് വറുത്തിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പിന്നത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതെല്ലാം മൂത്ത് കഴിയുമ്പഴത്തേക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർക്കും ചേർത്ത് എളക്കി വെച്ചിട്ട് പിന്നെ തണുത്തിട്ടതരച്ച് ന്ന്ട്ട് വെള്ളം ചേർക്കാതരച്ചെടുക്കും മിക്സീല് അരച്ചിട്ട് പിന്നെ വാളംപുളിയില്ലേ അത് ചേർത്ത് അങ്ങനെ വക്കും. അപ്പൊ അത് വറുത്ത് തേങ്ങ എല്ലാം ചെരണ്ടി വെച്ചു പക്ഷെ ഉം വറക്കാനായിട്ട് കരണ്ടില്ല വറത്തരക്കണമെങ്കിൽ പറ്റില്ലല്ലോ അത് കാരണം ഞങ്ങള് അറിയത്തില്ലായിരുന്നു കരണ്ട് ഇൻവെർട്ടർള്ളത് കൊണ്ട് നമ്മക്ക് കരണ്ട് പോയാ അറിഞ്ഞില്ല ഇപ്പം ഞാന ന്നാന്ന് നോക്കിയപ്പഴത്തേക്കും ആണ് ലൈറ്റ്ട്ട് നോക്കിയപ്പഴത്തേക്കും ആ ലൈറ്റ് കത്തുന്നില്ല. പ്പം മനസ്സിലായപ്പൊലക്ട്രിസിറ്റി വിളിച്ചിട്ട് അവരെടുക്കുന്നുല്ല.
ല്ലാനിയിപ്പം മഴക്കാലായത് കൊണ്ട് കറണ്ട് ഈ പരിപാടിയായിരിക്കും ഇനി ഇപ്പവർ എടുക്കാനും അവർക്ക് അവര് ബിസി ആയിരിക്കും മിക്ക
അവരെ പലരും വിളിച്ചോണ്ടിരിക്കുവാ അപ്പൊ എന്നങ്ങ് തോരാതെ പെയ്യു അല്ലോ രാവിലെ രാവിലെ ഒരു നല്ല വെയില് കാണിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് വെയിലായിരിക്കുംന്ന് അത് കഴിഞ്ഞപ്പയ്യെ ഇടികൊടുക്കും പിന്നങ്ങ് മഴ തുടങ്ങി
മഴ തുടങ്ങി. ആഹ് കാറ്റും കൂടെ
അവരും. മ്മ് അവര് ഇനിയും ഈ മഴയത്ത് പോയെല്ലാം റെഡി ആക്കും. ഒരെണ്ണം. അത് കാരണം എന്ത് ചെയ്യണോന്ന് കൊണ്ട് ഇരുന്നത് മെഴുക്കുരട്ടി വെക്കണോ അതോ തീയല് വെക്കണോ അരിഞ്ഞെല്ലാവെ
എല്ലാം പണ്ട് കാലതാണ് നമുക്കൊന്നും ചിന്തിക്കുണ്ടായിരുന്ന അരകല്ലെ ഉണ്ടായിരുന്നെങ്കിൽ.
ദേ വെളീൽ കെടപ്പുണ്ട്.
ഓ വെളിയില്. നമ്മൾ ഉപയോഗിക്കാത്തോണ്ട് എപ്പഴും ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ അതിൽ നമുക്ക് വീണ്ടും അര
പിന്നെ അത് വല്ലാതെല്ലാ തേച്ച് കഴുകിയങ്ങ് എടുക്കണം. ഓഹ് ഈ മഴയത്ത് നമുക്ക് അകത്ത് നമ്മള് അയിനുള്ള സൗകര്യം ഇട്ടില്ലായിരുന്നു അരകല്ല് ഇടാനുള്ള.
ആഹ് ഇപ്പൊ എല്ലാരും അങ്ങനെയല്ലെ പൊറത്തല്ലേ അരകല് വെക്കുന്നേ ഇപ്പൊ.
അത് കാരണം അരക്കല്ല് ചുമ്മാതെ കമത്തി അവിടെ ഇട്ടിരിക്കുവ അന്നാ അതേല് അര കഴിഞ്ഞ തേച്ച് കഴുകിയൊക്കാൻ ഭയങ്കര പണിയാ.
അയ്യോ അതെ.
അത് കാരണം ഇങ്ങനെ ഇരിക്കുവ. ഇനി കറണ്ട് വന്നില്ലെങ്കിൽ അത് മെഴുക്കുവരട്ടി വെക്കാം.
മെഴുക്കുവരട്ടി വെക്കാ അതെ ആ. അതേ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ ഐഡിയില്ലല്ലോ ഇനിയിപ്പോ. അതെ.
വരുവായിരിക്കുന്ന് പ്രതീക്ഷിക്കുന്നു കറണ്ട്.
ആഹ് വരുവായിരിക്കും എന്നാന്ന് വെച്ചാ ഈ പ്രശ്നം ഇനിപ്പ എല്ലാടത്തും ഒള്ളതുകൊണ്ട് എട ഇനി വരോം പോവൊക്കെ ചെയ്യും. വരുന്ന സമയ നമ്മള് കാപ്പിക്കൊക്കെ ഉള്ള മാവൊക്കൊള്ള അരച്ച് വെക്കാന്നുള്ളതേ ഒള്ളൂ നേര രത്തെ വെല്ലരിയൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞോസം എനിക്കും പറ്റി ഈ പറഞ്ഞതുപോലെ ഞാൻ വൈകീട്ട് അന്നിട്ട് താമസിച്ച രാവിലെ അരിം ഉഴുന്ന് വെള്ളത്തിലിട്ടത്. ആട്ട് വൈകിട്ടരക്കുന്ന എന്നു അരക്കുന്ന സമയായപ്പൊ കരണ്ട് പോയി. കരണ്ട് പോയി. പിന്നെ എന്നാ ചെയ്യാൻ പറ്റൂ. അതോണ്ടിപ്പം കറണ്ടുള്ളപ്പം ഇച്ചിരി കൂടുതലരച്ചിട്ട് ഫ്രിഡ്ജിൽ വെയ്ക്കും.
ആഹ് ഫ്രിഡ്ജിലത് രണ്ടൂടെ മിക്സ് ചെയ്ത് വെക്കോ അതോ അല്ലാതെ വെക്കോ?
മിക്സെയ്ത് വെയ്ക്കും. ഞാനൊരുമിച്ച ട്ടാട്ടാ ഒരുമിച്ച് അരക്കുന്നത്. രണ്ട് സെപ്പറേറ്റ് അരക്കത്തില്ല ദോശക്കാണെങ്കിൽ
ആഹ് ആഹ് ആഹ് അരീം ഉഴുന്നുടൊന്നിച്ചിടും. മ്മ് മ്മ്. അന്നിട്ട് ഉപ്പ് ചേർക്കാതെ ഞാനു അങ്ങനെ വെക്കുന്നെ. അഹ് ഉപ്പു ചേർക്കാതെ വെക്കും. അപ്പം പിറ്റേ ദിവസത്തിന് വേണേ തലേ ദിവസെടുത്ത് വെളീ വെച്ചിട്ട്
വെളീല് വെച്ചാ മതി വൈകിട്ട് എടുത്ത് വെച്ചാ മതി. അതേ പറ്റത്തുള്ളൂ.
ഞാനും അരയ്ക്കുമ്പോ രണ്ടുസത്തേക്കല്ല മൂന്നൂ ദിവസത്തേക്കുള്ളത് കൂട്ടി അരയ്ക്കും. ആരച്ചേച്ചു അങ്ങനെ വെക്കും. അപ്പം
പിന്നെ കൂടുതൽ എന്നാന്ന് വെച്ചാല് പുട്ട്, ഉപ്പുമാവ് അതൊന്നും ഇവിടെ
ആർക്കും ആഹ് ആർക്കും പിടിക്ക ത്തില്ല. ഇവിടെ അടയൊന്നും ശർക്കര വെച്ചത് കൊണ്ടാണ് അട കഴിച്ച ച്ചത് ഇല്ലെങ്കിൽ ആ കൊച്ചാണെങ്കിൽ അയിനകത്തത് മാത്രം
കഴിച്ചിട്ട് പോവും. ആഹ്. എല്ലാരുങ്ങനെ എല്ലാ കു
മ്മ് അത് കാരണം പിന്നെ ഞാനോർതന്നാന്ന അടയാവുമ്പോം കനം കുറച്ചുണ്ടാക്കുമ്പത്തേക്കും കഴിച്ചു ച്ചോളുവാലൊന്നു കണ്ട് അങ്ങനെ പിന്നെ മഴയായോണ്ട് ചൂടോടെ കഴിക്കാനും നല്ലതല്ലേ അങ്ങനെ
അതെതെ. ചൂടോടെ കഴിക്കണം. ചെറിയ ചൂടോടെ കൊടുക്കണം. ഇതാമ്പോ നമ്മുക്കിച്ചിരി പൊ പണി കൊറവുണ്ട് കറിയൊന്നും ആക്കൂ വേണ്ടല്ലോ.
ആഹ് കറിയോ അല്ലെ തിനോ എന്തെലും ഉണ്ടാക്കി അപ്പം ഉണ്ടാക്കിഅയിന് കറി. പിന്നെ ച
ആഹ് അതിനു കറി അതെ ദോശയൊക്കെ വെച്ചാല് രണ്ടു ദോശ, ഇഡലി ആണെങ്കിൽ. സാമ്പാറും വേണം ചട്നിയും വേണം.
ആഹ്
ആഹ് രണ്ടും വേണം ഒരെണ്ണം ഇല്ലെങ്കിൽ ചോദിക്കും ഇന്നതില്ലേ എന്ന് ചോദിക്കും.
ആഹ് ഹ
കാരണവരങ്ങനെ ശീലിച്ചു പോയത് കൊണ്ടായിരിക്കും നമ്മളോ നമുക്കത് ടേസ്റ്റതല്ലേ.
ഉം കഴിഞ്ഞ രണ്ട് ദൂസം. ഉം തായിരുന്നു ഡ്ലി, ദോശയായിരുന്നു. അപ്പൊ സ്കൂളിലും അത് തന്നെ കൊണ്ടുപോയത്.
ദോശ മടുപ്പാ, മിക്ക വീടുകളിലും ദോശയല്ലേ കൂടെദോ ഷാ സാമ്പാറ്, പ്പം ദോശ, ഇഡ്ലി, അപ്പം. ഉം
അപ്പത്തിനോടത്ര വലൃയ തില്ല അപ്പം വൽ വലൃയൊരു ഇതിരില്ല നേരത്തൊ അപ്പം ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ അപ്പത്തിനോട് അത്ര വലൃയ കൊച്ചിന് വലൃയ ഒരുതില്ല. പിന്നെ മറ്റേ, കള്ള് ചേർതുണ്ടാക്കുവാണെങ്കിൽ. ഇഷ്ടമാ ഈസ്റ്റ് ചേർക്കുന്നതിനൊട് ത്ര ഒര്തില്ല.
അത് തേങ്ങാ വെള്ളം ഉണ്ടല്ലോ. തേങ്ങ പൊട്ടിക്കുമ്പോ വെള്ളം കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റേക് ഏം നമ്മള് വെച്ചേക്കെണം. അപ്പം അത് കള്ള് ചേർക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പ ഈസ്റ്റ് ചേർക്കെണ്ട ഞാന്ങ്ങനെ ചെയ്യാറുണ്ട്. പ്പം തേങ്ങാവെള്ളം കളയാ ല്ലാണ്ത്ത് ഏഹ് കുപ്പീല് ഒഴിച്ച് വെച്ചേക്കും. ആഹ് നമ്മള് പൊടി തേങ്ങാടെ ഈ പെറത്തുള്ള പൊടി വീഴാതെ അത്. ഉം ക്ലീനാക്കി എടുത്തിട്ട് ആഹ് അങ്ങനെ സ്റ്റോറെയ്ത് വെച്ച് നോക്കാം.
അന്നിട്ട് പഞ്ചസാര ഇട്ട് വെക്കുവോഅതാ.
സാര ഒരു പൊടിക്ക് പഞ്ചസാരയിട്ട് കൊടുത്താമതി.
കുപ്പിക്കാത്ത് ഫ്രിഡ്ജ് വെക്കുമ്പോ ഈ പഞ്ചസാരയിട്ട് തന്നെ വെക്കും.
ആ പഞ്ചസാരഇട്ട് തന്നെ വെച്ചേ ന്നപ്പ നമ്മക്കാ ഊ ഒരു പുളിപ്പും ആ മധുരം എല്ലാം നല്ലെരുതായിട്ട്. കള്ളിന്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കുട്ടോ, ഒരു പതിനഞ്ച് ദിവസം വെച്ച് കഴിയുമ്പം. പതിനഞ്ച് ദിവസം വെച്ച് കഴിയുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, കള്ളിന്റെ അതേ ടേസ്റ്റ് ആയിരിക്കും.
ആഹ് ഹാ ഹാ അപ്പൊ നമ്മള് ഇത്. ഡ അരിയൊക്കെ അരയ്ക്കുന്നത് രാവിലെ അരയ്ക്കുമ്പോഴാണേ, അതോ തലേദൂസം അരച്ച് വെക്കണോ?
തലേ ദൂസം, അരച്ച് വെക്കെണം.
തലേദിവസം അരച്ച് ഇതും ചേർത്തെന്ന് വെക്ക
ചേർത്ത് വെക്കെണം ആഹ് ന്നാ നന്നായിട്ടിരി.
എന്നിട്ട് നമ്മള് പിന്നെ ഈ ഈസ്റ്റ് ചേർക്കുന്നെന്നക് പിന്നെ പഞ്ചസാര ഇടേണ്ടി വരേ ഇതിനാത്ത്.
ഇല്ല നമ്മള് ഇതിനാത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. ഇട്ടിട്ടുള്ളത് കൊണ്ട് ഞാം വേറെ എങ്ങനെ ചേർക്കാറില്ല. നന്നായിട്ട് പളിച്ചും വരും. ഉ. അപ്പൊ നമുക്ക് ഹെൽത്തിന് കൊഴപ്പല്ല. സോഡാപ്പൊടി ഒന്നും ചേർക്കണ്ടാ.
ചേർക്കണ്ടാ, അതാ ഞാൻ ചോയിച്ചെത് ഈസ്റ്റ് ചേർക്കുന്നോണ്ട് എല്ലാർക്കും ഒരു ബുദ്ധിമുട്ടാ, ഈസ്റ്റ്.
ആഹ് അതെ, അതെ, ഒരുപാട് അങ്ങനെ ഒരു നമ്മള് ശകലെക്കെ ഉപയോഗിക്കുമ്പേ ഡെയിലി ആവുമ്പോ നമുക്ക്.
ആഹ് കള്ളാ അത് കാരണം ഞാനിപ്പം അപ്പംണ്ടാകുന്നത് കുറവാന്ന്. ഈസ്റ്റ് പിന്നെഹസ്ബൻഡ് വി ലീന്ന് കൊണ്ടുവരുന്നതാണ് ഈടെ വന്നപ്പഴും കൊണ്ടുവന്ന് ഞാപറഞ ഇവിടുന്ന് മേടിക്കുന്ന ഈസ്‌റ്റി എനിക്കത്ര ഒരു തെല്ല അതുകാരണം അവിടുന്ന് ഇത്തായ് ഈ ചെറിയ തരി ഈസ്റ്റ്ണ്ട് അത് കൊണ്ടുവരും. അപ്പ അങ്ങനെ അത് അത് ചേർത്താണ് ഉണ്ടാക്കി കൊണ്ടിരുന്നേ ആഹ് ശകലം ഇട്ടാ മതി.
ആഹ്.
പ്പോ ഞാനപ്പേ ഈയടെ തീ ഊതണം. പ്പ അങ്ങനെ വെടിച്ചാ പ്പ തേങ്ങാ വെള്ളം ഇതെനിക്കറിയത്തില്ലായിരുന്നു, ഇങ്ങനെ.
ആഹ്, ഞങ്ങളിപ്പോ ഞാ എന്നോട് അതുേപോലെ, ഇട്ടീന്നെര് എന്റെ ഒര് കൂട്ടുകാരി പറഞ്ഞതാണെ. ഇപ്പ ഞാൻ പരീക്ഷിച്ച് നോക്കി ഞാനിപ്പോ രണ്ട് മൂന്ന് വർഷമായിട്ട്. ഞാൻ അങ്ങനെ, യൂസ് ചെയ്യാറുണ്ട്. ആഹ് അപ്പൊ നന്നായിട്ട് നല്ല അപ്പാണ് ടേസ്റ്റ്
നല്ല ടേസ്റ്റുണ്ട്. നല്ല സോഫ്റ്റായിട്ടിരിക്കും.
സോഫ്റ്റായിട്ടിരിക്കും ഞാൻ പിന്നെ ഒണ്ടല്ലോ. അപ്പം ഞാനീ മാവ് അരയ്ക്കുമ്പോ, ചെറിയ ജീരകം ഉണ്ടല്ലോ.
ആഹ് ഹ ഹ.
ചെറിയ ജീരകണ്ടായിരിക്കും അപ്പൊ എനിക്ക് ആ ടേസ്റ്റ് ഭയങ്ക ഇഷ്ടാ അതിന്റെ അപ്പൊ ആ അപ്പത്തിന് വേറെ ഒരു പ്രത്യേക ടേസ്റ്റ് ആരിക്കും.
ടേസ്റ്റ് വെരും ഉം ശകല ഇട്ട മതി അല്ലെ?
ശകലം ഇട്ട മതി അപ്പൊ ഞങ്ങക്ക് അങ്ങനെ പല പല പരീക്ഷണങ്ങളും നമ്മൾ നടത്ത ണ്ടാക്കിയാലല്ലേ നമുക്ക് അറിയാ പറ്റത്തുള്ളൂ എന്തൊക്കെ ടേസ്റ്റുകളിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ന്ന്. അതെ ചെറുതായിട്ടൊക്കെ പരീക്ഷിച്ച് നോക്കാം. അന്നേരം നമുക്ക് അത് നന്നായിട്ട് പറ്റ് പറ്റുന്നുണ്ടെങ്കി നമുക്കത് പിന്നീട് അങ്ങനെന്നെ ചെയ്യാലോ.
ചെയ്യ ഉം ഉം.
അതിങ്ങനെ തേങ്ങാ വെള്ളം എട്
അന്നേരം ഇല്ല നമ്മള് ഈ തേങ്ങാ വെള്ളം വെക്കുമ്പോ ഉണ്ടല്ലോ ഈ ഇപ്പൊ നാഴി അരിയ എടുക്കുന്നെങ്കി അതിന് എന്തു മാത്രം ഇപ്പൊ ഒഴിക്കും?
അതിനൊരു നാഴി അരിയാണെങ്കില് ഒരു രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് ഒഴിച്ച മതി.
മതിയല്ലെ?
ആഹ് മതി അത് മതിയാവും. അപ്പൊ പതിനഞ്ച് ദിവസം നമ്മള് വെച്ചിരിക്കണം.
ആഹ് അപ്പൊ ഇത് കള്ളിന്റെ കണക്ക് നല്ല ഇതാവും.
നല്ല ഇതാകും നല്ലോണം പൊങ്ങിയും വരും അപ്പത്തിന് നല്ല ടേസ്റ്റ് വരും.
ഉം ഹും.
അ നമുക്ക് വേറെ വേറെ ദോഷങ്ങളൊന്നും ഇല്ലാലോ.
ആ അതെ അങ്ങനെ ഉണ്ടാവത്തില്ല. ഈസ്റ്റ് ഒക്കെ ചുമ്മാതെ ഗ്യാസ് കേറി വയറും ഒക്കെ ചള്ളാണ്.
ആഹ് അതെ അതെ അധികം ഉപയോഗിക്കനത് നല്ലത് അല്ലല്ലോ. സോഡ പോഡിയാണേലും ഈസ്റ്റാണേലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കെ.
ആഹ് നോക്കാട്ട എന്നാ ആഹ് ശരി ഓക്കെ ഓക്കെ.